ഹലോ? ടി
കേക്കുന്നുണ്ട.
ആടി കേക്കണ്ട്. നീപ്പവിടാ?
ഞാനാ ഹോസ്റ്റലില്. നീയോ?
ആ ത് ഞാനു ഈ എടി ഞങ്ങളുടെ ഈ ഫ്ലോറില്ലേ അഞ്ചാമത്തെ ഫ്ലോറില് ആ ഫ്ലോറില് കുടി വെള്ളല്ലേ കുടിക്കാൻ ആ ആ മറ്റേ പ്യൂരിഫയർല് ആ വെള്ളം വരണില്ല.
ബാക്ക്ഗ്രൗണ്ടിലെന്തൊക്കെ സൗണ്ട്ണ്ട്. ഏ
ആ അത് ഞാനീട്ടണ്ട് ആ റൂമിനകത്ത് റേയ്ഞ്ചില്ല. അപ്പൊ ഞാന് ഫ്രണ്ടില് കോറിഡോറില് റൂമിനകത്ത് റേയിഞ്ചില്ല. അപ്പൊ ഞാന് ഫ്രണ്ടില് കോറിഡോറിലെറങ്ങി നിന്നതാണ്. അപ്പ ഇവിടെ പിള്ളാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണണ്ട് അതിന്റെ സൗണ്ടാണ് കേക്കണത്.
അതെയാ. ഞ ഞങ്ങട ഇവിടെ കൊഴപ്പില്ലട്ടാ റൂമില്.
ആടി എ നി അവിടെ എനിക്ക് ഏറ്റവും എനിക്കറിഞ്ഞുകൂടാ മേലത്ത് ഫ്ലോർ ആയത് കൊണ്ടാണ് എനിക്ക് അതിന കിട്ടുക ഇല്ല എവിടെയെങ്കിലും ഒരു മോക്കിൽ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ ശരി ഞാൻ അധിക സമയം ഈ കോളയാണ് എന്തേലും എനിക്ക് ഇങ്ങട് കോള് വരിയാണെങ്കിൽ കൂടി എനിക്ക് ഹലോ പറയാനാണ് കേക്കില്ല. പുറത്ത് വന്നിട്ട് വിളിക്കണം. ന്നാലേ കേക്കുള്ളും. പുറത്തു മാത്രമാണ് എനിക്ക് അറേഞ്ച് ആ റൂമിനകത്ത് റേയ്ഞ്ചില്ല. പിന്നെ നെറ്റണക്ക റീൽസ് കാണാനോ അലെങ്കിൽ വേറെന്തെലും കാണാനാണ ടി റേഞ്ച് കുറവാണ്. അതിനകത്ത് റേഞ്ചില്ല കിട്ടണില്ല. അപ്പൊ കാരണം ഭയങ്കര പ്രശ്നം
ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇടയ്ക്കൊക്കെ വരുട്ടാ.
ഇവടെ ഇൻക് കിടണ്ല്ലാ നിങ്ങളിപ്പോ ഇരിക്കുന്ന റൂമല്ലേ? ഫസ്
ആ
ആപ്പ എനിക്ക് സമയത്ത് കിട്ടിട്ടുണ്ടായി. ആ ആ റൂമിൽ എനിക്ക് കിട്ടിട്ടുണ്ടായിരുന്നട്ടാ. പക്ഷേ ഇപ്പ അതേ അതേ നില നിങ്ങളെത്ര റ്റു നോട്ട് ഫൈവ് അല്ലെ
ആ
ആ ആദ്യ ടു നോട്ട് ഫൈവിൻ്റെ മേലെ എത്ര ആ ഫൈവ് നോട്ട് ഫൈവ് ഇൽ ആണ് ഞാള്ളത്.
അതെയാ!
ഉം അതേ റൂമതന്ന ഞങ്ങടെ ഫസ്റ്റ് ഫ്ലോർ.
ആ അത് മേലല്ലേ. ഇത് താഴയല്ലേ? ഞങ്ങളുടെ ഇത് താഴയല്ലേ? ലേ
ആ മ് മ്മ ത് മേലെ ആയതുകൊണ്ടാെന്ന് തോന്നുന്നു കിട്ടാ ത്ത് എനിക്കറിയില്ല. അപ്പൊ നേരായിട്ട് ഇപ്പം വീട്ടിന്ന് അമ്മവിളിച്ചാലും ആര് വിളിച്ചാലും ഇതാണ് അവസത വെളിറങ്ങി സംസാരിക്ക വെളിലറങ്ങി.
അത് ഹലോ കേട്ടില്ല ഹലോ.
ഹലോ കേൾക് ണ്ടോ എടി കേൾക്കിണ്ടെടി. ആ എന്റെ ഫ്ലോറി ൽ നിക്കുന്നത്. ആ ആ് എന്റെ ഫ്ലോറില് ഇള്ളവരെ കുറ.
അതെയാ അപ്പൊ മേലെ ജൂനിയേസ് ആക്കിയപ്പോ.
ആടി. ഇവിടെ ഈ സീനിയേഴ്സും മൊത്തം മേലന്ന് താഴേക്ക് വന്ന താഴേക്ക് വന്നല്ലോ. അപ്പൊ താഴെ ഓരോത്തർക്കും ഓരോ പ്രശ്നങ്ങള് കാരണം. ആ സ്റ്റെപ് കേറാൻപറ്റുന്നില്ല ശ്വാസം മുട്ടല്. ഓരൊ പ്രശ്നങ്ങള് കാരണം മേലുള്ള സി. പിള്ളോരൊക്കെ സീനീസ് അവരും ഒക്കെ താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പം. ആ മറ്റേ മേലെ ഇള്ളത് ജൂനിയേഴ്സാണ്. ആ അപ്പം അവര്ങ്ങനെ
അവര്ങ്ങനെയാണ് ഇപ്പോ സ്വഭാവം.
ഏ ഏ.
അവര്ടെ സ്വ
ഏച്ചി. ക്ലിയർാവ്ല്ലട്ടോ ആഹ് കേക്ണ്ട് പറ.
രീക്കണോ അവര് പെരുമാറുന്നെ അതോ വലതും ചെയ്യുന്നുണ്ടോ അവിടെ.
അയ് അങ്ങനെ പ്രശ്നന്ന് പറയാനൊന്നുല്ല കൊഴപ്പൊന്നുല്ല വലിയ പ്രശ്നമൊന്നുല്ല പിന്നെ ഈ ഇതുപോലെ റൂമിൽ റേഞ്ച് കിട്ടാത്തവര് പുറത്തിറങ്ങിട്ട് സംസാരിക്കണ്ട ഇപ്പം പിള്ളെര് വാഷ്റൂം പോവലും അങ്ങനെ നടക്കുന്ന അതിന്റെ സൗണ്ട് മാത്രം അ വേറെ പ്രശ്നൊന്നുല ബാക്കിയല്ലാം ഓക്കെയാണ്. ഉം അത ഇപ്പോ വെളിയിലൊക്കെ നടക്കുന്ന സമയത്ത് അതെ അതിന്റെ സൗണ്ട അവിടി അത് അത് അതിന്റെ സൗണ്ടാടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരും അവരിതുപോലെ കൊളെയ്നെന്റേം അങ്ങനെ അതിന്റെ സൗണ്ട അല്ലാണ്ട്‌ വേറൊന്നുല.
ഞങ്ങളുടെ ഫ്ലോറില് പിന്നെ റേഞ്ച് ഉള്ളത് കൊണ്ട് എല്ലാവരും റൂമിലനായിരിക്കും പിന്നെ നമ്മുടെ ചെക്കുർത്തി പാടാൻ വരുവല്ലോ. നിങ്ങുടെ ഫ്ലോറിക്ക് വരുമന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ അവിടെ എപ്പഴും വെരുവെടി.
എന്തെ.
ആതൊണ്ട് പത്തുമണി കഴിഞ്ഞലിവിടെ ആനെയവിടെ നിർത്താനയക്കൂല്ല.
ആ ഇ ഞങ്ങളെ ഫ്ലോറിക്ക് അങ്ങനെ എപ്പ ആ അവര് കേറി വരാറുണ്ട് പക്ഷെ എപ്പോഴും കേറി വരാറൊന്നുല്ല. മറ്റേ നല്ല സൗ ചിലപ്പോ ഈ പിള്ളാരിങ്ങനെ . ആഹ് അല്ല ഇപ്പ സൗണ്ട് ഉണ്ടാരുന്ന സമയത്ത് താഴെ നിങ്ങള് ഫ്ലോറിൽ വന്ന് നിന്നിട്ടണ്ടെങ്കിൽ മേലെത്തെ സൗണ്ട് താഴേക്ക് കേൾക്കാം കാരണം ആ സമയം മൊത്തം സൈലന്റായിരിക്കും എല്ലാവരും ലൈറ്റ് ഓഫ് ആക്കും. അപ്പൊ നന്നായിട്ട് കേൾക്കാം ആ സ്റ്റെപ്പില്ലേ. ആ സെപ്പിന്റെവിടെയൊക്കെ വന്നോന്നഞ്ഞാല് ഫ താഴത്തുള്ള ഫ്ലോറിലേക്ക് നന്നായിട്ട് വക്കാം അപ്പം അങ്ങനെ നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് മതർ കേറിവരാറിണ്ട് അല്ലാണ്ട് രാത്രിധികം വരാറില്ല പക്ഷെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വരലിണ്ടെന്ന് തോന്നുന്നു വരുന്നുണ്ടെന്ന് തോന്നുന്നു.
വിടുത്തെ ഒരു ദവസം ഞാൻ ഞാൻ ഇങ്ങനെ പോണുണ്ട് ഞാൻ ടോർച് അടിക്കാൻ വേണ്ടി എടുത്ത പക്ഷേ എന്നെ ചീത്ത പറഞ്ഞ് എടുത്ത വെക്ക് എന്നൊക്കെ പറഞ്ഞ്
ആഹ് ആഹ് ആഹ്
എനിക്കറിയില്ല എന്തിനാ പറഞ്ഞേന്നു ഒന്ന് ചെയ്ത ഒന്നും ഇല്ലടി
ആഹ് അത് ശരി അയിന് പെട്ടനെ ആ മാമിന് ആ വാർഡന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് നമ്മളൊന്ന് ആ മാമ് നൈറ്റ് ഡ്യൂട്ടി മാത്രമുള്ളൂന്ന് തോന്നുന്നു രാവിലെ ഒന്നും ഇല്ല രാവിലെ ഇവിടെ അങ്ങും കണ്ടിട്ടില്ല നൈറ്റ്‌ ഡ്യൂട്ടി മാത്രം ഉള്ളൂ തോന്നുന്നു ഇതിന് മുമ്പ് ഒരു മാം വന്നട്ടുണ്ടായിരുന്നുടി ഇതിന് മുൻപ് മാമ് വന്നിട്ടുണ്ടരുന്നു ആ ആഹ് ആ മാമും ഇതു പോലെ നന്നായിട്ട് ചീത്ത പറയും രാത്രി ആരെങ്കലും ഫോൺ കൊണ്ട് വെളി നിൽക്കോ എന്തെങ്കിലും എന്തായാലും കണ്ട നന്നായിട്ട് ചീത്ത പറയും പക്ഷെ ഇപ്പ വന്ന മാമും ആ മാമിനെക്കാട്ടിലും ഭയങ്കര ഇതാണ്
ആ മാമും കൊറച്ചെങ്കിലും കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൊഴപ്പില്ലാന്ന് തോന്നുന്നു പക്ഷെ ഇപ്പ വന്ന ആള് ഭയങ്കരമായിട്ട് ആഹ് മനസ്സിലാവും പക്ഷെ ഇപ്പ വന്ന ആള് ഭയങ്കരമായിട്ട് ഇതാ ഭയങ്കര റൂടായിട്ട് സംസാരിക്കും നമ്മൾ അങ്ങട് നമുക്ക് അങ്ങട് പറയാനുള്ളൊരു സ്പേസ് പോലും ആൾ തരില്ല ഇവിടെ കയറി പറഞ്ഞു കുടിക്കും പിന്നെ നമ്മള് കാര്യമാണ് പറയുന്നത് പോലും ആള് ഇതാക്കില്ല അങ്ങനെ കുറേ സംസാരിക്കുന്ന ആൾക്കാണ് ഇങ്ങനെ ആ ഒരു തവണ ഇതുപോലെ വന്നിട്ട് ഏതോ ഒരു കുട്ടിന്റെ അടുത്ത്ങ്ങനെ വഴക്കുണ്ടായി എന്നിട്ട് അവസാനം ഉം അവസാനം ആ കുട്ടിയും ആ ആരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരായി പക്ഷെ ആ കുട്ടിം വിട്ട്കൊടുക്ക്ണില്ല ആ എന്നിട്ട് ആ മാമും വിട്ട്കൊടുക്ക്ണില്ല പിന്നെ അസ ചെർക്കണ്ടായിട്ട് പിന്നെ എന്തൊക്കെയാ അതിവിടെ ഇവിടെ കിടന്ന് ഒ അവിടെ കടന്ന് ഏ ഓടേ നിലവിളിക്കൊ എന്തേ ചെയ്ത് രാത്രി ഇതെന്താ ഓടിക്കളിക്കേ എന്തോ ചോയിതപ്പോ താഴെ താഴെ അതിന്റെ താഴെയൊക്കെ നിറയേ ഫ്ലോറില്ലേ ഇവിടത്തെ സൗണ്ട് ഒന്നാമതേ നല്ല സൗണ്ട് ഉണ്ടാക്കല് ഏ ഇവിടത്തെ സൗണ്ട് താഴേക്ക് പോണ്ട് അവര് അങ്ങടുംഇങ്ങടും ഓടുന്നത് താഴേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് താഴെ കിടക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ
പിന്നെ ഇനിക്ക് പോരാത്തേന് കിടന്ന് നല്ല പോലെ സൗണ്ട് ഇടേ ചെയ്യണ്ട് അപ്പൊ അതും താഴേക്ക് കേൾക്കും നന്നായിട്ട് വൃത്തിയായിട്ട് കേൾക്കും പിന്നെ ഈ ഓട്ന്ന സൗണ്ട് ഒക്കെ താഴെ നല്ല സൗണ്ടിൽ കേക്കും താഴെ ഇള്ള താഴക്ക് രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ അപ്പം എല്ലാരും കിടന്ന് ഉറങ്ങായിരിക്കില്ലേ ഇപ്പം താഴെ നല്ല സൗണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ഉറങ്ങുന്നവർക്ക് ഡിസ്റ്റർബ് ആണ് അങ്ങനെ നക്ക അങ്ങനെ പറയുന്നുണ്ടായിരുന്നു
കാരണം എന്താന്ന് വെച്ചാല് അന്ന് നമ്മുക്ക് മു എന്തിന പെരുന്നാൾ നടക്കുന്നു മുസ്ലിംസിന് മ ഫുഡ്‌ ഒക്കെ കൊടുക്കണ്ടായിരുന്നില്ലേ അപ്പോ ഞാൻ ഷിപ്പ് ചെയ്യുന്ന ഒരു മിനി ഒന്ന് താ ഫാമിന എന്തോ
എന്താണ് എന്താണ് ക്ലിയർ ആവണില്ല ഹലോ
ഒരു ചേച്ചി പോയി ഹലോ കേക്കുന്നുണ്ടേ
ആഹ ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് പറ
ആ അന്ന് പെരുന്നാളുടെ ഒരു സമയത്ത് ഇപ്പൊസ് ആ കേക്ക് കൊടുക്കില്ലേ
ആഹ ആഹ ആഹ ഓ രാവിലെ രാവിലെ രാവിലെ നേർത്തെ
രാവിലെ നേരത്തെല്ലടി ഒരു നൈറ്റ്
ആ പന്ത്രണ്ടര ഒരു മണി ആകുമ്പോ ആ ആ ആ ഓവല് മറ്റേ നോമ്പ് എടുക്ക്ണ സമയത്ത്
അതെ ഇന്റേൺഷിപ്പ് നിക്കുന്ന ചേച്ചി പോയിട്ട് ഫുഡ് എടുത്ത് എടുത്തു വന്നിട്ട് മേമ് ചോദിച്ചപ്പോ തർക്കിച്ചില്ലേ
ആ ആഹ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായന്ന് പറയണത് കേട്ട് എന്തിനാണ് എക്സ്ട്രാ ഫുഡ് എടുക്കണന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഞാന് ആ മുസ്ലില്ലി ന്തോ പറഞ്ഞോ അവൻ പറഞ്ഞു
അതന്നെ ന്നിട്ട് മാമിനെ എന്തൊക്കെയോ പറഞ്ഞല്ലോ ചേച്ചി
അത് ന്നിട്ട് അത് കമ്ബ്ലൈന്റ് ആയി
ആഹ അയിൻ അതിന് വിഷമായി തോന്ന്ണ് ന്നിട്ട് പിന്നെ വേണ്ട മതിയാക്കിട്ട് പോയി മാം
അങ്ങനെ ആ ആളെന്നെ മതിയാക്കിട്ട് പോയതാണ്
ആഹ അല്ലാണ്ട് ഇവിടുന്ന് വിട്ടതല്ല
ആളന്നെ ഇവിടെ വേണ്ടന്ന് പറഞ്ഞിട്ട് പോയതാ ആ
ആ പിന്നെ എങ്ങനെടി ചോയ്ച്ചിന്
എന്താണ് ന്താണ് ക്ലിയർ ആവണില്ല
ഒന്നിലെങ്കിലും
ആ പ്പോ എതിർക്കേണ്ട ആവശ്യം ഇല്ല പക്ഷെ ആ ചേച്ചി പറഞ്ഞു കാര്യമായിരിക്കും മേബി ഇവർക്ക്റിയില്ലല്ലോ കാരണം ആൾന്ന് പറയുമ്പോൾ പുതിയതായി വന്നതല്ലേ അറിയില്ല അതുകൊണ്ടായിരിക്കും മേം
ആ ചേച്ചി അയിന് അ മുസ്ലിംസല്ലല്ലോ.
അല്ലെ? ഹലൊ
അല്ലായ് ഇ ച്ചേച്ചി ക്രിസ്യ
ക്സ്ത്യനാണോ ആ ഓക്കെ ഓക്കെ അപ്പതിനാണോ ഒ തർ - പ്പണ്ടായത്
ആതെ
ഓക്കെ ഓക്കെ ക്കെ ശരിയടി ഞാൻ ചോയ്ക്കാം വാണ്ടി വ്ൾച്ചതാര്നു
ആ ശെരിടി
ഊം. ശരി ട്ടാ വിൾക്യാ പ്പ വിൾക്ക്യാട്ടാ ച്ട്ട് പോവല്ലേ. പ്പ ളിക്ക ആ
ആ